ഹലോ ആ കേക് കേക്ക്ണ്ട് കേക്കണ്ട് എന്തൊക്കെ വർത്താനം
തനം
ആ ചായ ഉടിച്ചോ
ചായ കുടിച്ചിട്ടില്ല സമയം ആവു ണൊള്ളൂ നാല് മണി അല്ലെ ആയിട്ടുള്ളു ഭക്ഷണം തന്നെ ഇപ്പൊ നേരം വെഗ്ഗ്യാ കഴി ച്
ആഹ് എന്തെന്ന് നേരം വൈകിയോ
ഇന്ന് കൊറച്ച് പണികളൊക്കെ ഉണ്ടേര്ന്നു അപ്പ നേരം വെയ്കി ഉം മുറ്റത്ത് കൊറച്ച് പണികളൊക്കെ ഇണ്ടേയ്നു കൊറെ പുല്ല് ഒക്കെ പറിക്കാൻ ഇണ്ടേര്ന്നു
ആഹ് മഴ ഇല്ലലേ
ആ മഴ പെയ്തിട്ട് പുല്ല് ആകെ നറഞ്ഞ്ക്ക്ണ്
ആഹ്
ല്ല് പറിച്ചാനെറങ്ങി അപ്പ ഭക്സണം നേരം വെയ്കി രാവിലെ ചായിം കട്യെക്കെ ഇണ്ടാകീട്ട് എറങ്ങ്യതെര്ന്നു പിന്നെ അഅ് കയ്ഞ്ഞപ്പോത്തിന് വെയ്ലാ പ്പൊതിന് കൊയങ്ങി
ആ അതാണ് ഇന്നൊരു നല്ല വെ വെയില് ഇണ്ട് ആ ആ എന്തേരുന്നു കറി
കറി ചിക്കന്. സാമ്പാറും ഉണ്ട്.
ഏഹ് ഞങ്ങക്ക് ഇന്ന് കുമ്പളങ്ങ കറി ആയിന്. കുമ്പളങ്ങ തേങ്ങ അരച് ത് മോരൊക്കെ പറഞ്ഞ് തേങ്ങ അരച്ച കറിയും.
ആ എന്താ പിന്നെ മീനോ ബീഫോ?
ഇല്ലേ മീനൊന്നും ഇണ്ടാക്കിയില്ല.
ആ
എന്ന് ചെറുങ്ങനെ അങ്ങനെ പോവാ വിചാച്ചു. ശനിയാഴ്ച്ചല്ലേ കുട്ടികൾ കുട്ടികള്ണ്ടാവപ്പാ ഓൽ ആ ഓൽക്ക് ഓ ഓര് ഇതന്നെ പറ്റുള്ളൂ ചോറില് മുട്ടൊക്കെ ഇട്ടാണ്ടുള്ള ചോറൊക്കെ പറ്റുള്ളൂ അപ്പൊ ഓര്ക്കങ്ങനെ ആഹ് നമ്മളിപ്പോ മുട്ട ഉള്ളിന്തൊക്കെ വാട്ടിയണ്ടായാലും മുട്ട കിട്ടണ്ട ചോറൊക്കെണ്ടിട്ടാണ്ട് ഇണ്ടാക്കൂല്ലേ
ആ
ഉം
ഞങ്ങളങ്ങനെ ഒണ്ടാക്കലില്ല
ഏയ് ആ ആ ഏഹ് ആ ഞാ ആ ഫ്രൈഡ് റൈസ് പോലൊക്കെണ്ടണം പറഞ്ഞ ണ്ടായി ആ ആ ഓനങ്ങനെ അതാ ഇഷ്ട്ടോ ഉം
റൈസ് ഏതെട്ക്കപ്പം
സാധാരണ ഞമ്മള് വീട്ടില് വെക്കണ ചോറ് ന്നെ റേഷൻകടത്തെ അരിയൊണ്ടാണ് വെക്കാറ് അധികം അപ്പൊ ആഹ് പിന്നല്ലാതെ അതാ നമ്മളെന്തേലുവോക്കെ ക
ആ
ഉം ഒരിക്ക ഇഷ്ടപ്പെട്ടത് ആണ് ആ വെറെറ്റി കണ്ടാ മതി ചെലപ്പങ്കി അങ്ങനെ ഉരുളങ്കും കിഴങ്ങ് ഇട്ട് ഉണ്ടാ ക്കും അല്ലെങ്കി ചിക്കട്ട് ണ്ടാക്കു
ആഹ് -
ഉം-
എത്ര മക്കളാണ്-
രണ്ടേക്കറാണ്- ഉം വല്യോന് ഇപ്പ എട്ട് വയസ്സായി രണ്ടാം ക്ലാസ്സിലാണ്- ചെറുത് ഇപ്പൊ ഒമ്പത് മാസായി- ട്ടുള്ളൂ-
ആ ചെറിയ കുട്ടിണ്ട്ല്ലേ?
കുട്യാണ്-
എന്തു ട്ടിയോളാ-
വല്ലിയ മോനാണ് രണ്ടാമത്തെ പെൺകുട്ടിയാണ്- ഒളിപ്പ ഉറങ്ങ ആഹ് ഉറങ്ങ എല്ലാ വല്യോണ്ട കളിക്കണ ഒപ്പല്ല കുട്ടികളക്കൊക്കെ കളിക്കാല്ലോ ദിവസല്ലേ
ആ ശനിയാഴ്ച്ച
ആഹ ആഹ
ആഹ
ഞങ്ങളെ കുട്ടികളോ ആഹ പിന്നെണ്ട് പുറത്ത്പോയ്യീൺ ഇപ്പോ
ആഹ എന്താ പണി
ടാക്സി ഒടിക്കലാണ്
ആഹ
നിങ്ങ്ളെ നിങ്ങളാ
മൂന്നാളുണ്ട്.
മൂന്നളാണോ? ആഹ എന്തൊക്കെ ഏ അവരെന്താ ചെയ്യണെ?
അവര് വെല്ലുവിള കല്യാണം കഴിച്ചു
ആഹ ആണോ? ആ
ഓക്ക് രണ്ട് മക്ക മക്കളായി നേരത്തെ കെട്ടിച്ചു പതിനെട്ട് വയസ്സ ആകുമ്പോത്തിന് കെട്ടിച്ചു. ഇപ്പൊ രണ്ടാമത്തെ പ്ലസ് റ്റു കഴിഞ് നിക്കാണ്
ആഹ
പിന്നെ ചെറുതൊരു കുട്ടിയണ്ട് ചെറുതന്നല് ഓനി ആറ് വയസ് സ് ആവണ്.
പച്ച ഡിസ്റ്റൻസ്
ആഹ ആഹ
രണ്ടാമത്തേക്ക പതിനെട്ട വയസ്സായിട്ടുണ്ടായിരുന്നു ഓരു രണ്ടാള് വല്യായതായിട്ട് വണ്ടായി
ആഹ് ആഹ്
ഉം
ഭർതാവ് എന്ത് ചെയ്യണ
ഭർത്താവ് പെയിന്റിങാ
ആ ആഹ് ഇന്ന് പോയിണ്ടാ ല്ല
ആഹ് പോയി
ആ
അന്റെ ഭർത്താവ് പോയോ എന്താ
ആ ആ ടാക്സിയാണ് പോയിണ് ഉം
ഉം ടാക്സി ഓടി ക്കുലേ
സിയ
ആ ഭക്ഷണത്തിനൊക്കെ വരുവോ
ഇല്ലേ ഭക്ഷണത്തി ആ എന്നിട്ട് ഈ ഭാഗത്ത്ക്കൊക്കെ ട്രിപ്പ്കിട്ടിയ വരും
ആ
ഒക്കെ കിട്ടിയാലേ അല്ലാ വിട്ടക്കൊക്കെ ആണെങ്കി പിന്നെ വരില്ല അന്ന് പുറത്ത് അന്ന് പുറത്തുന്ന് കഴിച്ചൊക്കെയണ് അന്ന് ഫോട്ടോ ഒക്കെ വിട്ടണം ബിരിയാണി ഒക്കെ കിടന്ന് പറഞ്ഞോണ്ട്
ആ
ആ ഞാൻ വന്ന് ആ ആ
ത്രി ഒക്കെ എത്തുവോ അതോ രാ
ഇല്ലല്ല ആ ഓട്ടോ ഓട്ടോ ആണ് ഓട്ടോറിക്ഷ ആ ഉം ഉം രാത്രി വരും
ആ ആ വേറെ ആര് ഇങ്ങളല്ലേയുള്ളു വീട്ടില് ഉമ്മയും ഉപ്പയും അങ്ങനെ ആരൂല്ലേ
പ്പയുണ്ട്
ആ
ഓ
അന്റെ വീട് അടുത്ത് തന്നെയാണോ
ആ എന്റെ വീട് ഇവിടെ അടുത്തുതന്നെയാ
ഉം അന്റെട്
ആ രണ്ടടുത്തം ആയി ഒരു പത്ത് മിനിറ്റിന്റെ ദൂരേ ഉള്ളു
ഏ രാത്രി എന്താ ഭക്ഷണൊക്കെ
ഉം രാത്രിലേക്ക് ഒന്നും ആയിട്ടില്ല ഇപ്പം മോള് ഉറങ്ങി നിക്കു എല്ലാത്തിനും റെഡി ആവാൻ ഇങ്ങനെ നിക്കവാണ്
ഉണ്ടാക്കണോ രാത്രിത്തെക്കുള്ളത് ആ രണ്ടു നേരം ഇണ്ടാ
ആ അത് മുപ്പർ വരുമ്പോ ചൂടോടെ തന്നെ വേണം-
ആ രാവിലെ നേര- ത്ത് ഉണ്ടാക്കുമ്പോ വ
ആ ആ-
ആ
രാവിലെ പിന്നെ രാവിലെ രാത്രികൾക്ക് ചിക്ക ഉണ്ട് പിന്നെ ചി ക്കൻ ഉണ്ടാക്കണം-
ആ- മക മോ മോന്റെ സ്കൂള് എടുത്ത് തന്നേണോ
ത്തന്നേണ്.
ആ
കൊർച്ച് പോവാനേ ഉള്ളൂ.
ഏഹ്.
ഇങ്ങളെ വീട്ട്. ആ അല്ല ഓന് ഓ ട്ടോലാ പോവല്. ഇവട്ന്ന് കൊറെ കു ട്ടേള്ണ്ട്. അപ്പം ഒരുമിച്ച് പറഞ്ഞയക്കലാ. കുറച്ച് ദൂരൊള്ളൂ പക്ഷെ ഇൻക്ക് ഇവള് ചെറിയ കുട്ടിയായോണ്ടേ..
ആ ഒപ്പം അടുത്തുള്ള കുട്ടിയേളില്ലേ. ആ ആ അങ്ങനെ മതിയല്ലോ അ കുട്ടിയേളൊക്കെ ഉണ്ടാവ് മ്പം
ആണേ ഇപ്പൊ രണ്ടില് എത്തീട്ടൊള്ളുല്ലോ അപ്പാ ആ മെയിൻ റോഡും ആയോണ്ടേ.. അവ്നെ ഒറ്റക്ക് വിടാൻ പേടിയാണ്. ആ മെയിൻ റോട്ടിലൂടെ പോണം. ആ ആ ആ ക്രോസ് ചെയ്യണം. രണ്ട് റോഡ് ക്രോസ് ചെയ്യണം. ഇണ്ടാവും പക്ഷെ എന്നാലും ഞമ്മക്കൊരു പേടിയാണ്.. ഒറ്റക്ക്ണ്ട് വിട്ട് പോവുമ്പളേ.
ആ ഒറ്റയ്ക്ക് വിടണ്ടാ. അടുത്തുള്ള കുട്ടികളെ കൂട്ടത്തിലൊക്കെ വിട്ടാ മതിയല്ലോ ഒന്നിച്ച് പോകുമ്പോ ആ-
അത് പിന്നെ ഓട്ടോയിൽ ആകുമ്പോ പിന്നെ ആ പേടില്ല ആ
പിന്നെ എന്താ വീട്ടില് എന്തേലും വളർത്തണൊക്കെ ഉണ്ടോ
ആ അവിടെ കോഴിക്കൾ ഉണ്ട് മ് ഇവിടെ ആ മ് നാടൻ കോയിക്കലാണ് പിന്നെ നമ്മള്- അത്ര വലിയ ശ്രദ്ധിക്കേണ്ട ആവശ്യല്ല ഉം നിങ്ങളവിടെ എന്തെങ്കിലും ഉണ്ടോ ആ സ്ഥലം കൊറച്ചൊക്കെ ഉണ്ട്
ഞങ്ങൾക്ക് ആടും, കൊഴിയൊന്നുംല്ല.
എ എ ന പാലുണ്ടായി നിട്ടാ ആദ്യം. പിന്നെ കുറച്ച് ഇപ്പ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്. കായപ്പളേ
അഹ് അഹ് സ്ഥലംവാണം അയിനൊക്കെ, ആഹ നോക്കാനും കഴിയണം. ഓയിഞ്ഞ ആൾക്കാരും വേണം.
മ്മ് അടുക്കളപ്പണി, നമ്മളെ വീട്ടത്തെ പണിയെടുക്കാൻ ഒരാളും. വേണം അയിന് നോക്കാൻ ഒരാള് അങ്ങനെ ക്ക് എന്തകിലൊക്കെ വളർതാനൊക്കെ
അത അത് ശെരിയ.
ഉം ഒറ്റക്കൊന്നും കയില്ല, കുട്ടികളെ കൊണ്ടും.
ആഹ
വേറെ എന്തൊക്കെയാ, പിന്നെ?
ആ പിന്നെ പ്രത്യേകിച്ച് നടിപ്പം ചായത്ത് ഇല്ലേ ഒന്ന് മയല്ലേന്നു ഇല്ലല്ല ഇന്ന് മയ നല്ല വെയിലേർന്നു തിരുമ്പിയൊതൊക്കെ ഉണങ്ങികി
ഒക്കെ ഒണങ്ങി ങ്ആ കൊറേ ദിവസായിട്ട്
ആ നാലഞ്ചുസായി ആ ഇല്ലേ ഇവിടെ ന ഇന്നലൊക്കെ നല്ല മൂടലായിരുന്നു വേ ഉഹ്
ഏഹ് മഴ ഉണങ്ങിട്ടില്ലേ എന്ന അവിടൊക്കെ ഇന്നലെ മൂടൽണ്ടായിരുന്നു പക്ഷെ മഴയില്ല വെയി ല്ലാ അങ്ങാത്തൊരു കാലാവസ
ഏ നിങ്ങ എന്നാ പിന്ന നല്ല മഴെനു. അഹ് അപ്പൊ പിന്ന അങ്ങനെ കടന്നേനൂ. പിന്നഇതല്ലക്കെ ഉണങ്ങി കിട്ടി, ഏഹ് ഏഹ് എന്ത ചായക് കടി എന്തെലൂ ഇണ്ടാകിനിണ്ടോ?
ചായക്ക് കടിയൊന്നും ഉണ്ടാക്കാൻ കരുതി അവിടെ മക്രോണി ക്കണ്ട് മോള ഉണ്ടാക്കാനെ ഉണ്ടാക്കും, ഞാൻ പിന്നെ അങ്ങത്തെ നമുക്ക് വയിന്റെയു
ആഹ ഹഹഹ
തക്കെ മോൾടെ ടി യാ ഓള്പ്പോ പ്ലസ്‌ടു കഴിഞ്ഞിരി ക്കവാണേ ഓ ആ പ്ലസ്ടു കഴിഞ്ഞതാണ് പിന്നെ അല്ലെങ്കിലും ഓള് തന്നെയാണ് നാല് മണിക്കുള്ളെ ഡിഗ്രിക്ക് കൊടുക്കണില്ല എന്തേലും പ്രൊഫഷണൽ ബസ് നോക്കെ
ആണോ ആ എല്ലാരും നല്ല ഡിഗ്രി. ക്ക് കൊടുത്തൂടെ ഡിഗ്രിക്ക് കൊടുത്താൽ കൂടെ തന്നെ പ്രൊഫഷണലായിട്ട് ഇപ്പൊ ചെയ്യാൻ കഴിയുലോ. അതാണ് ആഹ് ആ നഴ്സിംഗാണ്, ആഹ് സയൻസ് ചെയ്തു ആഹ്.
ഓള് ബി എസ് സി നഴ്സിംഗ് നോക്കണ് അപ്പ പിന്നെ അതിന്റെ. ഇപ്പൊ ഡിഗ്രി ആവശ്യയില്ലല്ലോ ഡിഗ്രി തന്നെ അല്ലെ ആഹ് അപ്പൊ. അങ്ങനെ നോക്കിക്കോണ്ട് നിക്കാ എന്നെപ്പൊ അയിന്റെ അടിയിൽ ഓരോ കോളേജ്ക്ക് വിളിച്ച് ഓരോ ഏജന്റുമാരെ ഇങ്ങനെ വിളിച്ചിട്ട് നേരം വെളുത്താൽ തൊടങ്ങും.
ആഹ് അതു ശരിയാണ് ഓരുക്ക് ആഹ് ആളെ കിട്ടാനും വേണ്ടിട്ട്.
ച്ചെങ്ങാണ്ട് കടമകൾ ആകെ കണ്ട അഡ്മിഷൻ ആക്കനെ എവിടെ ചേർക്കേണ്ട് എന്താ ഏതാനൊന്നും അറിയാതെ ആഹ്.
കോളേജ് ഇതാക്കുമ്പോ അയിനെ പറ്റി നല്ലോണം നെറ്റിലൊക്കെ സെർച്ച്‌ ചെയ്താണ്ടീ.
ആ ഞാൻ അങ്ങനെ തന്നെ ചെയ്യല് അപ്പൊ ഞ ഈ ഏജന്റ് വിളി ക്കുമ്പോ ഓരോ ഓര് ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും കൊ റീച്ച് കോളേജ് ആണ് അപ്പോ ഓര് അയിനെപ ക്കേ പറയുള്ളൂ അപ്പൊ മറ്റേ ഏജന്റ് വിളിക്കുമ്പോ ഇവര് പറഞ്ഞു കോളേജിനെ പറ്റി ചോദിച്ചു. ക്കുമ്പോ ആ കോളേജിനെ ഇല്ലാത്ത കു റ്റണ്ടാവൂല്ല. ആ അപ്പൊ തമ്മ് തമ്മിൽ അങ്ങനെ പറയുമ്പ
ആഹ് ആഹ് ഞമ്മക്ക് അറീണോരോടൊക്കെ ചോയ്ച്ചിട്ട് വേണം നൈസിങ്ങിനൊക്കെ ആവുമ്പോ പ്രത്യേകിച്ച്.
ആ നെറ്റിലൊക്കെ നോക്കലെന്നേണ് ഗൂഗിളിലൊക്കെ സെർചെയ്ത്ങ്ങാണ്ടൊക്കെ ചെയ്യലെന്നേണ്.
സെർ ഇതാക്കിയാണ്ടെ ആ കോളേജിന്റെ പേര് കൊടുത്താൽ അവടെ ഐ ള്ള ഓരോ അഭിപ്രായങ്ങളൊക്കെ ഐലൽങ്ങനെണ്ടാവും അങ്ങനാവുമ്പോ ഒന്നുംകൂടി നമ്മക്കറിയാൻ കഴിയും.
ആഹ്
ഏതായാലും നല്ല കോളേജ് നോക്കി ന്നൊ തെരഞ്ഞിട്ത്തോളി ഞമ്മളത്തെ വാർട് ഹും അ അതെ നമ്മളെ ജീവിതത്തിൽ ആകൊരറ്റ ങ്ങനെ ഇത് പോവല്ലള്ളൂ
ആ
ഇന്നായിക്കോട്ടെട്ടോ
ആ ആ ആയിക്കോട്ടെ ന്നാ ശരി
ഉം